ആഹ് കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖം ഞമ്മക്ക് ഒരു ടോപ്പിക്ക് സംസാരിക്കണല്ലേ എന്ത് ടോപ്പിക്കാ പറയാ
എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു
കുട്ടികളൊക്കെ ഒറങ്ങിയോ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരെയും ശെരിയാക്കിയോ
ആകെ ഒരാളെ ഉള്ളൂ ഇവടെ കിടന്ന് ഒടി കളിക്കുവാ
ഊം ഇവിടെ കുട്ട്യാളൊക്കെ ഫുഡൊക്കെ കഴിച്ചു അവിടെ കെടക്കണുണ്ട് എങ്ങനെ അവടെ മഴ ഒക്കെണ്ടോ?
ഓഹ് മഴയൊക്കെ ഉണ്ട് ഭയങ്കര തണുപ്പ
രണ്ടീസ്ത്തെ ആ രണ്ടീസം ആയിട്ട് നല്ല മഴേം നല്ല തണുപ്പും
ആഹ് ഇവിടെയാണെങ്കിൽ കൊച്ചിനൊക്കെ തണുത്തിട്ട് ആ ആഹ്
എന്തൊരു വെയിലായിരുന്നു ഇപ്പം മൂന്ന് നാല് ദിവസായിട്ട് നല്ല മഴയാണ്
ആ ആഹ് ഇവടെ അങ്ങനെ തന്നെ മഴ ഏഹ്
പറിം പറിം പറയൂ
ഇവ ഇവിടെ അങ്ങനെ തന്നെ ഒരു വെയിലൊന്നും കാണുന്നില്ല തുണിയാണെങ്കി ഒണ എന്ത് ബുദ്ധിമുട്ടാ ആഹ് ഞാൻ അതുകൊണ്ട് അലക്കീല്ല
ഉം ഇവിടെ ഇന്നലെ നല്ല മഴയാണ് എന്തോര് മഴാണ് ജൂൺ മാസത്തില് ഫസ്റ്റിലൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പൊ നല്ല മഴയാണ്
ആഹ് ആഹ്
ഉം ന്നിട്ട് എന്തൊക്കെ ന്നിട്ട് രാത്രിക്കെന്താ ചോറൊക്കെ
രത്രീത്തേക്ക് ചപ്പാത്തി വെച്ച് നൂഡിൽസ് ഉണ്ടാക്കി
ചപ്പാത്തി വച്ച് അതെങ്ങനെ ചപ്പാത്തി വച്ച് നൂഡിൽസ് ഉണ്ടാക്കും
അത് തക്കാളിയും ഉള്ളിയൊക്കെ വാട്ടണം ആദ്യം കടുപൊട്ടിച്ച് എണ്ണ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം പിന്നെ ഉള്ളി കരിവേപ്പില ഇതൊക്കെ വഴറ്റിയെനുശേഷം ക്കാളിട്ട് വയറ്റ പിന്നെ മൊളവ് ഇതൊക്കെ ഇട്ടിട്ട് ഇച്ചിരി പൊടിക മഞ്ഞപ്പൊടി മൊളക്പൊടി ചിക്കൻ മസാല ഇപ്പ് ഇവിടെ ചെത്ത് പിന്ന മുട്ടയാക്കണം മുട്ട ഒടച്ചെടുത്ത് ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അത് മുറിച്ച് വെക്കണം റൗണ്ടിന് മുറിച്ച് വെച്ചേനേഷം അതെടുത്ത്
ന്നിട്ട് അയിനാ അയിലിട്ട് അയിലിട്ട് നന്നായിട്ട് ഇളക്കികൊട്
ത്തോടിടും ആഹ് അതെ
ആഹ് രസണ്ടാവോ
ആഹ്
അത് ചുട്ടെടുക്കണോ
ഈ ചപ്പാത്തി ചുട്ട് ഇട്ക്കണം ഞമ്മള് ആഹ് ചപ്പാത്തി എണ്ണേലൊന്ന് ചു ചുട്ടെടുത്തിട്ടേ എണ്ണേന്ന് അതിന്
പൊരറ്റി കൊടുക്ക
സാദാ പരത്തി നെനക്ക് ഈ ഇണ ഒന്ന് ഈ ചട്ടിക്കാ
ആഹ് ആഹ് ആഹ് മ് ആഹ് ആഹ് മനസ്സിലായി അതെന്നെ ഞാൻ ചോയിച്ച പെണ്ണേന്ന് ന്നിട്ട് പിന്നെ എന്നിട് നമ്മള്ന്ത്യ്യാ കട്ടിയ്യ ഹലോ പറയ് ഹലോ ഹലോ കേൾക്ക്ണണ്ടോ
കേൾക്കുന്നുണ്ടോ
ഹലോ പറയൂ
ഉ ഇവിടെ എനിക്കൊന്നും കേക്കില്ല നിങ്ങളവിടെ സംസാരിക്കുന്ന ഒന്നും കേൾക്കുന്നില്ലായിരുന്നു
ആഹ് അത് റേഞ്ചിന്റെ ന്തെങ്കിലും
ന്ന് പറഞ്ഞ്
പ്രശ്നാണ് ഇന്ന് മയക്കെ പെയ്തിട്ടേ ഭയ എന്താണ് റേഞ്ച് ഭയങ്കര പ്രശ്നായി കെടക്കാണ് അതേർക്കും മയ പെയ്തിട്ട് ഇപ്പോ ആ വെയിലർച്ചീനൊന്നും ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മഴ പെയ്തോക്കുമ്പോ
ഇവിടെ വൈഫൈ കണക്ട്യ്തേ
ആഹ് ന്നിട്ട്ന്താഞ്ഞ് ആ രാത്രി നൂഡിൽസാന്നറഞ്ഞല്ല ആർക്കും ചോറൊന്നും വേണ്ട ആഹ് ഇണ്ടയ് നെറ്റൊന്ന് ഇങ്ങട്ട് പറ്റ ഇതായമാരിണ്ട്
ആഹ്
ന്നിട്ട് ഇനിയാർക്കും ചോറൊന്നും വേണ്ട
ആഹ് ചോറിന്നും ഇച്ചിരി തിന്നേനേഷം ഇച്ചിരിട്ട് തിന്നും അല്ലാതെ
മഴ പെയ്ത അങ്ങനെ വള്ളം കേർണ അങ്ങനെത്തെന്തേലും പ്രശ്നങ്ങളെന്തേലും ഉണ്ടോ വെള്ളം കേറുന്ന വല്ല പ്രശ്നും ണ്ടോന്ന് ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്ലേ ങ്ങക്ക്